കേക്ക്ണ്ടാ ആ ആ എനിക്കും കേക്കാം
ആഹ് കൊഴപ്പില്ലല്ലോ
ആഹ് ഇല്ല ഇല്ല എന്തൊക്കെയുണ്ട് വിശേഷ ആഹ് നല്ല വിശേഷം എന്തൊക്കെയ്ണ്ട് വിശേഷം ഇവിടെ ഇന്നലെ മഴയുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മഴയില്ല ഇന്ന് നല്ല വെയിലാണ് അ അത് കാരണം തുണിയൊക്കയിന്ന് ഒണങ്ങി കിട്ടി.
ആഹ് ആയി ഇവിടെ അതെ ഇവിടെ ഇന്നലെ മഴയില്ലാര്ന്നു ഇവിടെ ഇന്നും മഴയില്ല.
ആഹ് ഇന്നലെ തന്നെ നല്ല മഴ അത്യാവശ്യം മഴയിണ്ടായിരുന്നു ആഹ്
ത്കൊണ്ട് അതെ കുറച്ച് തുണിയൊക്കെ ഉണക്കാനൊക്കെ പറ്റി
ആഹ് ആഹ് ഇന്നിപ്പ കുറച്ച് ആഹ് അപ്പൊ മുറ്റത്ത് പറി ച്ചയാണ് പ്പൊയി പാടല്ലേ പറിച്ചളയ് എന്തോരം പറച്ചെങ്കില്
ആഹ് ഇല്ലെ ഇവിടെ കൊറച്ച് മുറ്റമൊള്ളൂ കൊറച്ച് സ്ഥലത്ത് മിറ്റലിട്ടേക്കുവാ ഈ മിറ്റലിനകത്തുള്ള ഈ കാട് പറിക്കാനേ പാടുള്ളൂ.
ഓ ആഹ് ആഹ് ഞങ്ങ്ക് ഇവിടൂ അത്യാവശ്യം അത്യാവശ്യം നല്ല മുറ്റുംണ്ട് വഴി കുറവാ പക്ഷെ മുറ്റുംണ്ട് അപ്പ എന്താെച്ച മുറ്റത്ത് ഫുള്ള് പുല്ല രൾ പറിച്ച് കളയനിന്ന് കഴിഞ്ഞാൽ എന്താലും നടക്കൂല
ആഹ് ഇത് മഴ കഴിയുമ്പോ വീണ്ടും വരും
ആഹ് ആഹ് ഞങ്ങളപ്പ ഇന്നെ പുല്ലിന്റെ മരുന്ന് വാങ്ങി അടിക്കും പുല്ലിന് മരുന്നേ
ആഹ് അത് നല്ലതാ ഇത് പക്ഷെ ഇവിടെ ചെടിയൊക്കെ നട്ടെ ക്ക്ന്നുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ശരിയ ശരിയ ഞങ്ങള് ചെടിയൊന്നും ഇവിടെ അങ്ങനെല്ല
ആഹ് ഇത് എടക്കെടക്ക് ചെടിയായർന്ന് അടിക്കാ പറ്റത്തില്ല ഉം
ആഹ് അഹ് പഠിക്കാണ് ഞാൻ പഠിക്ക്യാണ്
ആണോ
ഞാൻ ഫുഡ് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് പഠിച്ചോണ്ടിരിക്കാണ്.
എന്തോ? പഠിക്കുന്നെ
ഫുഡ് ഇൻസ്പെക്ടറടെ കേക്ണ്ല്ലേ?
കുഞ്ഞു പിള്ളാർടെ സൗണ്ട്.
ആഹ് ഞാൻ ഫുഡ് ഇൻസ്പെക്ടറുടെ എനിക്ക് ഇപ്പ ഇരുപത്.
ആ ആ
ആഹ്
കെ കെ
അവിടെ പിള്ളേരൊക്കെ ഇണ്ടാ?
ആഹ് ഉണ്ട് ഒരു മോനുണ്ട്.
ആഹ് ഇപ്പൊ അവരൊക്കെ എന്താ ചെയ്യണെ?
ക്കാരനുണ്ട്.
ഓ ഓ ചെറിയ പിള്ളേരല്ലേ?
ആഹ് ഒര് എൽ കെ ജി പഠിക്കുന്നു.
ആഹ് ആ.
ഉം. ഉം ട്ടിലാരെ
പിന്നെ വേറെന്താ? വീട്ടില് ഞാനും എനിക്ക് എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട്. ഹലോ കേക്ളേ? എനിക്ക് രണ് എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട്. പിന്നെ ഉമ്മീം വാപ്പിയും ഞാനും അത്ര ഞങ്ങ അഞ്ചു പേര്.
ഏ കേകത്തില്ലേ ആണോ എത്രാം ക്ലാസ്സിലാ?
ഓ ഒരാൾക്ക് പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സില്.
ആ ഹാ
പിന്നെ ഒരാള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ്. അങ്ങനെ ചെറുതാ.
ആ ആ അ ക്കെ ഓക്കെ ഫുഡൊക്കെ കഴിച്ചോ?
ആ രാവിലെ ഭക്ഷണം കഴിച്ചു പുട്ടായിരുന്നു. പുട്ടും ഇറച്ചിക്കറി
ആ പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ ഇറച്ചിക്കറിയാ
ആ ഇന്ന് ഞായറാഴ്ച ആയൊണ്ട് രാവിലെ തന്നെ ഇറച്ച കറി വാങ്ങിച്ച വെക്കും അപ്പൊ പിന്നെ ഉച്ചത്തേക്ക് കറി ഉണ്ടാക്കണ്ടല്ലോ
ആ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ചിക്കൻ
ആ ചിക്കൻ ആലെ ഞങ്ങ ഇവിടെ ചിക്കൻ വാപ്പിക്ക് ഇഷ്ടല്ലേ
ആണോ
ആ അത് കാരണം ബീഫാണ എപ്പോഴും
ആ ആ
ആ പിന്നെ ഞായറാഴ്ച ബീഫിന്റെ ദിവസ ണല്ലോ
ആ അതെ അതെ അതെ ഇമ്മടെ ബീഫ് ഞാൻ കഴിക്കൂല അത് കാരണം
ആഹ് ഓ ആ ഇവിടെ ബീഫാണ് ഫി വാങ്ങിക്ക ബീഫ
ആ ആ പിന്നെ ഉമ്മയൊക്കെ എന്ന എടുക്കുന്നു
ആഹ് ബടെ രാവിലത്തെ പണി കഴിഞ്ഞിട്ടില്ല വേറെ
ആ ആ ഇവിടെ അതെ
ആഹ് ന്നിപ്പ ലീവാണല്ലോ ഞായറാഴ്ചല്ലേ ലീവല്ലേ
മ്മ് മ്മ്
ആഹ് അതാരണം
നൗ
ഓ ഇല്ല ഇല്ല ഇല്ല മമ്മി ഹൗസ് വൈഫ്
ആഹ് ആ നിങ്ങളെ മൂത്തണ അതിനെ നോക്കണ്ടല്ലേ
ആ ഞങ്ങള് മൂന്നേര് നോക്ക ആ സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലാ ഒരാള് പഠിക്കണേ അപ്പ സ്കൂള് വിട്ട് മൂന്നരയൊക്കെ ത്തേക്കും വീട്ടില് വരും അപ്പൊ വീട്ടിൽ ആരെലും വേണം
ആഹ് ആഹ്
ആഹ് ഉമ്മി ക്യ ഉമ്മി പഠിച്ച ഒരാളാ പക്ഷെ ജോലിക്ക് അങ്ങനെ പോണില്ലാന്നെ ഉള്ളു
ആഹ്
ആ
അതെ അതെ ഇവിടെയും അതൊക്കെ തന്നെയാ അവസ്ഥ ഞാനും അതുകൊണ്ടൊരു കടയില് തയ്ക്കാൻ പോ പോവാ അതാവുമ്പം മൂന്നര ആവുമ്പം എറങ്ങാലോ
ആ ആ ആ നയ്സറി ഡിഫന്റ് നോക്ണ്ട്
ആണോ
ഇപ്പൊ ഇച്ചിരൂടെ വലുതായില്ലേ ആള് അതോണ്ട് പിന്നെ കൊഴപ്പുല്ല നോക്കണ്ട് കിട്ടോന്ന് അറിയില്ല
ആ അതൊക്കെ ആവുമ്പം മൂന്നര ആവുമ്പത്തേന് അതും കഴിയൂല്ലോ
ആ അത് അങ്ങനെ മൂന്നരക്ക് കഴിയണേ അത് നോക്കുള്ളു അല്ലാണ്ട് ഒരുപാട് വൈകീത് നോക്കണ്ടാന്ന പറഞ്ഞ്
ആ അതെ അതെ അതെ അതെ നട ക്കത്തൊള്ളന്നേ കുഞ്ഞു പിള്ളേരുള്ളപ്പം
ആ ആ അഹ് ശെരിയാ പിന്നെ വാപ്പയുടെ ചേട്ടനിവിടെ തൊട്ടടു ത്ത ഇവിടെ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് വാപ്പീടെ ചേട്ടന്റെ വീട്
ആ
ഇവിടെ ആരുല്ലെങ്കി ഞാൻ അങ്ങട്ട് പോകും അത് കാരണം അങ്ങനെ വലിയ കുഴപ്പുല്ല പക്ഷെ എന്നാലും ആരെങ്കിലും വേണല്ലോ വീട്ടില് ആരെങ്കിലും വേണല്ലോ
ആ അതെ അതെ
ഉം അത് കാരണം പിന്നെ ചോറൊക്കെ
ആ ചോറും കറിയൊക്കെ ആയി പിന്നെ അത് കഴിഞ്ഞുള്ള പാ പാത്രം കഴുക്ക് അടുക്കി പെറു ക്കെയായിരുന്നു
ആ ആ ആ
ഉം ഉ
ചോറിനെന്താ
ചോറിന് ചിക്കൻ കറി വെച്ചല്ലോ പിന്നെ പയറ് തോരന്ണ്ട് ഉം അതേ ഒള്ളു
സ്പെഷ്യല് എന്തെങ്കിലും ചോറ് വെല്ല സ്പെഷ്യൽ ചോറാണോ
ആ ഇവിടെ പക്ഷെ അങ്ങനെ സ്പെഷ്യൽ ചോറ് ഇഷ്ടല്ല ബിരിയാണി ഒക്കെ ആണെലും വലിയ പാടാ അത് കാരണം ബിരിയാണി ആകെ ഈ ഇട്ട് വെക്കുന്ന ബിരിയാണി ഷ്ടം ഒള്ളൂ അത് കാര്ണം അത് ഉച്ചക്ക് മാത്രമേ കഴിക്കലൊള്ളൂ അത് കാരണം അതൊണ്ട് ആക്കിയാലും വൈകിട്ട് വീണ്ടും അത് കാരണം ഞാ ചിക്കൻ കറിയും ചോറും വെക്കും അപ്പ വൈകിട്ട എന്തെങ്കിലും ചപ്പാത്തിയോ വെല്ലോ ഒണ്ടാക്കിയ ക്കിയ മതിയല്ലോ
ആ ആ ഞങ്ങള് ഞങ്ങടെവിടെ ഉമ്മി ബിരിയാണി ഇണ്ടാക്കണെങ്കി തന്നെ രാവിലെ തന്നെ ഇണ്ടാക്കും ഞങ്ങള് രാവി രാവിലെ ഉച്ചക്ക് വൈകിട്ട് അപ്പം അത് തന്നെ തിന്നും
ആഹ്‌
ഞങ്ങള് അങ്ങനെ കൊഴപ്പില്ല ആ ഇവിടെ ഞങ്ങളങ്ങനെ രാവിലെ ഉച്ചക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുൾടൈം തിന്നുന്ന ആൾക്കാരായോണ്ട് ഉപ്പായുണ്ടാക്കും ഇവിടെ പിന്നെ അത്യാവശ്യം പ്രായമൊള്ള അത്യാവശ്യക്ക്‌ പ്രായമില്ല ഇപ്പൊ തിന്നൂലേ ഈ പ്രായത്തില്
ആ അതെ അതെ അതെ അതാവുമ്പം ലോ അത് കഴിഞ്ഞ രക്ഷപ്പെട്ടു
ആ ആ അല്ലപ്പൊ ഉമ്മി രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാ ഞായറാഴ്ച്ച കൂടുതലും ഉമ്മി ഉണ്ടാക്കാറ് ഒരു ഞായറാഴ്ച്ച അല്ലെങ്കി ഞങ്ങള് വീട്ടിലിരിക്കുന്ന ദിവസം പാടാ
ആഹ് ആ ആഹ് ഹ് ആ ഓരോ ത്തർക്കും ഓരോ ഇഷ്‌ടായി കഴിയുമ്പോഴാ പാട് അതെ അതെ എല്ലാർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒണ്ടാക്കാങ്കി ഓക്കെ
ഇപ്പ അവര് തിന്ന്ണാരണം കൊയപ്പില്ല അല്ലങ്കി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും ചെലവായി പോയി ണ്ടെങ്കി നിക്കൂല
ആഹ് അങ്ങനെ ആയോണ്ട് കൊഴപ്പില്ല ഇവിടെ പക്ഷെ ബിരിയാണി ഉണ്ടാ ക്കിയാ ചെലവാവത്തില്ല വല്യ പാടാ അത് കാരണം ഞാൻ വല്ലപ്പോഴും ഇച്ചിരി കൊറച്ചുണ്ടാ ക്കും
ഓഹ്
മൂ
ഇവ്ടെ അങ്ങനത്തെ ഒന്നും നോക്കിയില്ല
മ് ഹും ഹ്
കല്യാണം അങ്ങനെ എന്തെങ്കിലും
ഇല്ല ഏഹ്
വല്ലെ പരിപാടികളു അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടോന്ന്
അങ്ങനൊന്നും ഇല്ലല്ലോ
ആ ആഹ് ആ
ഞാനും ഇല്ല
ആഹ് ഞങ്ങക്ക്‌ അടുത്താഴ്ച്ച ഇത്തത്താന്റെ കല്യാണം വാര്ണ്ന്ന്ണ്ട് സ്വന്ത ണോ കസിൻ ആഹ് അപ്പൊ അതിന്റെ തിരകിലൊക്കെ ആരുന്നു ഇന്നലെ ഫുള്ള് അയിന്റെ തിരക്കാരുന്നു ഇന്നാ റസ്റ്റ്‌എടുക്കാൻ ഒരു സമയം കിട്ടിയെ
തൈപ്പിക്കണം അതെ
ദേജോളാ കല്യാണായിട്ട് വള മാല എല്ലാം എട് ക്കണോല
ആഹ് അതെ അതെ ഡ്രസ്സ്
ആഹ് അപ്പൊ അത് കാരണം ആഹ് പ്പത് കാരണം ഞാൻ മ്മള് അങ്ങനെ അങ്ങനെ എടുത്ത് അങ്ങനെ എടുക്കണ കാരണം പിന്നെ പൈസ ഓവറ് പക്ഷെ ഇപ്രാവിശ്യം ഞങ്ങളങ്ങനെ ഡ്രസ്സ് ഒന്നും എട്ക്കണ്ല്ല കാരണം ഇതിനന് മുമ്പ് ഒരു കസിന്റെ കല്യാണം വന്നപ്പോ ഞങ്ങള് ഡ്രസ്സ് എടുത്തിട്ട് ഇട്ടില്ല വെറുതേ പൈസ പൈസ കൊടുത്ത് വങ്ങിച്ചിച്ച് ഇട്ടില്ല വേറേ നാം ആ ഡ്രസ്സ് തന്നെ ഇപിടം അങ്ങനെയാന്ന് വിചാരിച്ച്
ആഹാ ആ ഹ
അപ്പൊ അത് കാരണം ഡ്രെസിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നം ഇല്ല
ആ ശരി ശരി
ഉം
ഉം ഉം
പിള്ളേരൊക്കെ ഇപ്പോ എ ന്താ ചെയ്യണേ
പിള്ളാര് ഒരാളെ ഉള്ളൂ ഒരാള് ഇതേ അവിടെ ഇരുന്ന് ഭയങ്കര കളിയാ
ആ കളി ക്കെയാ
അതെ അതെ
പാട്ടക്കോ പാടോ
ആ ചെറുതായിട്ടൊക്കെ
ആ ഇപ്പ ക്ലാസ് അങ്ങനെ ക്ലാസ്സിനൊക്കെ പോണ്ണ്ട പാട്ട് പാടാനുള്ള സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ
എടാ എടാ എനിക്ക് ഞാൻ വിളിക്കാവേന്നാല്ലേ
ആ ആഹ് ആ ആ ശരി ശരി